ഹലോ
ആഹ് സുഖമല്ലേ?
എന്തൊക്കെയുണ്ട് വിശേഷം?
സുഖം, ഇയാൾക്കോ?
ഓഹ് കേക്കുന്നില്ലല്ലോ? മെല്ലെ പറയാണേ ആഹ് സുഖാണ്, ഫുഡ് ഒക്കെ കഴിച്ചോ?
ഫുഡ് കഴിച്ചിട്ടൊന്നുമില്ല ഫുഡ് ഒക്കെ ആയി കഴിച്ചിട്ടൊന്നുമില്ല.
ഏഹ് എന്താ കറി?
കറി എന്താ സമ്പാറുണ്ട്, മീൻ ഫ്രൈ ഉണ്ട്.
ആഹ്, പുറത്തന്നൊക്കെ ഫുഡ് വാങ്ങി കഴിക്കാറുണ്ടോ?
ഏയ് ഇല്ല ഇല്ല വീട്ടീന്ന് ഉണ്ടാക്കിയ തന്നെ.
ആയിക്കാനാനെ.
ആഹ് അല്ല ഞാൻ നേരത്തെ പണി കഴിഞ്ഞു, പിന്നെ അങ്ങനെ കിടക്കുക.
ഏഹ് പിന്നെ മക്കളൊക്കെ സ്കൂൾ പോയോ സ് ഉം പിന്നെ ഒരു ഇവിടെ ഒരു മീൻകറിയും ഒരു ചോറും.
അതെ വേറെ ഉപ്പേരിയൊന്നുല്ല ഉപ്പേരി, ഉപ്പേരി ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല. അതെ എനിക്ക് അങ്ങനെ കഴിക്കാനേ പറ്റൂല, ഉപ്പേരി ഇല്ലാണ്ട് പറ്റൂല്ല.
ഉം ഞാൻ അങ്ങനെ സാധാരണ ഉച്ചക്കുള്ള ഫുഡ് അങ്ങനെ കഴിക്കില്ല.
ആഹ് ആഹ്
ഞാന് ഷുഗർ ഉണ്ടായോണ്ടേ.
അതെ ആഹ് അപ്പൊ അങ്ങനെ ഫുഡ്‌ അങ്ങനെ കഴിഞ്ഞോ, അപ്പൊ ഉച്ചക്ക് അന്നേരം ആഹ്. അങ്ങനെ ചോ ചോറ് കഴിക്കാൻ പറ്റില്ലടാ.
ഷുഗർ ഉണ്ടായാൽ ചോറ് നമുക്കാണൽ കഴിക്കാൻ പറ്റൂല എന്നാലും ഒരു നേരം കഴി ഇത് കുഴപ്പമില്ല, ആഹ്. എന്നാലും നമ്മള് ഇപ്പൊ അങ്ങനെ ശീലിപ്പായപ്പോ ഒരു വിഷയമല്ല ഉച്ചക്ക് എന്തെങ്കിലും. പയോ എന്തെ അങ്ങനെ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഒക്കെ ഉണ്ടാൽ എടുത്ത് കഴിക്കും.
പക്ഷെ പഴവും മധുരമുള്ളത് കഴിക്കാൻ പാടില്ല അല്ലേ.
ആഹ് അത് തോനെ കഴിക്കാൻ പാടില്ല ഒന്നൊക്കെ ആവുമ്പോ കൊഴപ്പമില്ല.
ആഹ് എന്തൊക്കെയാന്നുള്ളന്ന് ആയി കഴിഞ്ഞാലേ.
ആഹ് ഷുഗർ ഉണ്ടായാൽ പിന്നെ നമുക്ക്‌ ഒരേ ഭക്ഷണം നിയന്ത്രി കഴിഞ്ഞാലേ പിന്നെ നമ്മുക്ക് പുടിച്ചാൻ. ആഹ് കൊറെയും ഗുളിക ഇങ്ങനെ കഴിക്കും, നമ്മള് ഗുളിക കുടിക്കല്ലേ.
ആഹ് ഷുഗറായിപ്പോ ഡെയിലി ഗുളിക കഴിക്കണോ?
ആഹ് ഷുഗർ ആകുമ്പോ ഡെയിലി ഗുളിക കൊടുക്കണം.
അത് ശരി ആഹ് ആഹ്. അപ്പൊ പിന്നെ നമുക്ക് കൊറെ ഗുളിക മേടിക്കണം എത്രയുണ്ടെ. ഷുഗറ് കൊറയുണ്ടോ?
ആഹ് ഷുഗർ മുന്നൂറൊക്കെ ഉണ്ട്. ഉം ഉം
എന്താ അവസ്ഥാ?
അന്നേരം ഇപ്പൊ ഇങ്ങനെ ഉച്ചക്ക് ചോറൊന്നും അങ്ങനെ കഴിക്കാറില്ല, എന്നാലും ഷുഗർ ഒന്നും കുറയണില്ല.
ആഹ് ആഹ്
ഉം അത് ഞങ്ങളെ പാരമ്പര്യം എല്ലാർക്കുണ്ട് വീട്ടിലേ
ഓ അയ് ശരി അത് വന്നേക്കണെ അത് പിന്നെ അമ്മള് അല്ലാണ്ടിയാള് മധുരം കഴിച്ചിട്ട് അങ്ങനെ വന്ന്യോ
അല്ലേ അമ്മക്ക് അന്നത്തെ കാലത്തൊക്കെ മധുരം മാണ്ടേ ഇപ്പളെ മധുരം കിട്ടെന്നെ അപ്പേറ്റെ കുടിക്കാനും വയ്യ മ്
അതെ അന്നൊക്കെ അങ്ങനെ കിട്ടുന്നൊന്നും ഇല്ലല്ലേ ഇതൊന്നും അല്ലേ
ആഹ് നമ്മള് ചെറിയൊട്ട്യാളയന്ന മധുരൊന്നും ഉണ്ടാവില്ലലോ എപ്പോളെങ്കിലും ഒരു മധുരട്ട ചായ കിട്ടി
ഈ ആ എല്ല ഇന്നന്നെങ്കിലും ഇപ്പ ഞമ്മക്ക് എന്താന്ന് കസ് ഫ്രൂട്ട് പുഡിങ്ങ് കിട്ടും കല്യാണത്തിന് പോയാല് അത് കി ട്ടും
ആഹ്
പക്ഷെ അതോന്ന് പണ്ടത്തെക്കാലത്ത് ആ ഒന്നും ഇല്ലല്ല
ആ ഒന്നുല്ല ഇപ്പ അമ്മക്ക് അങ്ങനത്തെത്താ കണ്ടാലും കഴിക്കാനും വയ്യ
പക്ഷെ ഇപ്പോഴത്തെ കുട്ടികള് ജനിക്കുന്നതേ ഷുഗർമ്മേലാകും
ആഹ് ഇപ്പൊത്തെ കുട്ട്യോൾക്കൊക്കെ ഷുഗറാണല്ലോ
അതെ അവരതെ എടാ ഞമ്മ പണ്ട് കെയ് ഞമ്മൾ പണ്ട് ഒര് ഒരു രൂപേന്റെ രണ്ട് രൂപേന്റെയും മുട്ടായിക്കോ തിന്നിട്ടിണ്ടായി ഇന്നത്തെ കുട്ടികൾ അതാ തിന്ന്ന്ന്
ആ
ഞമ്മളൊരു കൊല്ലത്തേക്ക് തിന്നുന്നത് ആ കുട്ടി ഒരു ദിവസം കൊണ്ടെന്ന്ർക്കും ആ അത്ര ഹെവിള്ള ചോക്ലേറ്റല്ലെ കഴിക്കുന്നേ നമ്മളെ ചെറിയ പൈസണ്ടലെ അവര് കഴിക്കുന്ന ഇപ്പത്രനൂറ് രൂപന്റെ ഇരുന്നൂറ് രൂപന്റെ ചോക്ലേ റ്റ് ഇല്ലെങ്കിൽ ലബണൈസ് അങ്ങനെ എന്തൊക്കെയോ അല്ലെ കഴിക്കുന്നേ
ആഹ് ഞമ്മളാസ്ഥാനത്ത് ഒരുപ്പേയ്ന്റെ അയിമ്പയ്സേന്റെ മുട്ടായേനി
ആ അതെ ഒരു കോലുമുട്ടായി
ആ ഒരു കോൽമുട്ടായി അയെന്നെ എന്തെങ്കിലൊരീസായീ ഇപ്പൊത്തെ കുട്ട്യോൾക്കൊക്കെ അങ്ങനത്തെക്കെ കിട്ടണം ഇനി വൈകുന്നേര സ്ക്കൂള്ട്ട് വന്നാലും
അത് അത് എപ്പോഴന്നും കിട്ടില്ല മുട്ടായൊക്കെ ചെല പ്പരു ആ ഇപ്പോൾ മൂന്നാല് ദിവസൊ അങ്ങനൊരു വല്ലപ്പോലെക്കെ കിട്ടൂ
ആ വല്ലപ്പോയേ കിട്ടൂലേ നമ്മളാനെ എപ്പളും ഉപയോഗിക്കൂല്ലല്ലോ അയെന്നെ എപ്പേളേ പൈസ കിട്ട ട്ടിയെങ്കില് വാങ്ങാനേ അമുക്ക് കയ്യുള്ളൂ ഇപ്പൊ അമ്മളെ മക്കളെരു അഞ്ചുർ പ്യരീ പത്തൂർപ്യരീന്നറിയുമ്പോ അമ്മക്ക് കൊടുക്കാൻ കയ്യിണ ണ്ട്
ആഹ
അപ്പൊ നമ്മള് കൊടുക്കയും ചെയ്യും അഞ്ചറുപയല്ലെ പത്ത് റുപയല്ലേ അന്നത്തെ കാലത്ത് അമ്പയ്സ തരാൻ കയൂലആഹ
പരിക്കൂ
കഷ്ടപ്പാടു അല്ലേ അപ്പൊ അങ്ങനെ ക ഏതാലും ഷുഗർ പത്ത് മുപ്പത്തഞ്ചു വയസ്സ ആായിട്ടോുള്ളൂ അപ്പത്തന്നെ ഷുഗർ ഉണ്ടായിന്
അതെ അപ്പൊ എന്താ മരുന്ന് കഴക്ക പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ വേറെന്തെങ്കിലും മരുന്നുണ്ടോ
ഇല്ല ഗുളികു ഇങ്ങനെ കുടിച്ച് പോകണ്ട് അതിന്റെ ഇടയില് കുറ ച്ച്കുറയാ അപ്പൊ അമ്മക്കൊരു കൊഴക്കോ ക്ഷീണ എന്തങ്കിലുക്കെ രസ്വസ്ഥതയ കാരം കുറയുമ്പോ
ഓ അത് ശരിയ
ആഹ എന്നാൽ കൂടുമ്പോഴും ഉണ്ടാവും ഞമ്മക്ക് തലവേദന ഷുഗറല്ലോ കൂടി നല്ലതലവേദന കാരം അപ്പൊ നമ്മക്ക് അറിയാൻ കയ്യും അങ്ങനെ തലവേദന വരുമ്പോ ഇന്ക്ക് മനസ്സിലാവും ഷുഗറ് നല്ലോ കൂടില്ലെ, അപ്പ ഞാൻ ഗുളിക എടുത്ത് കുടിക്ക് ഉം.
അതേ.
ഉം. എന്നാ ഷുഗർ കൊറഞ്ഞാലും കയ്യും ഇന്ക്കറിയാന്. എന്താന്നാ നമുക്ക് ണീച്ചാൻ വയ്യാ ന്നൊരു കൊയക്ക്. അപ്പൊ ഞാനിത്തിരി പിന്നെ ചായവെളളം എന്തെങ്കിലു ഒക്കെ ഇണ്ടാക്കി കുടിക്കും. ആഹ് അമ്മക്ക് രണ്ടു അല്ലാത്ത കൊഴപ് ക്കാരം ഇത് വന്ന് കഴിഞ്ഞാൽ. ഇത് കൂടി കഴിഞ്ഞാലയിലും വല്യ പണിയാ. ഞമ്മളെ കിഡ്ണി ഹാർട്ട് ഒക്കെ പോവുവല്ലേ.
ആഹ് അയിനൊക്കെ പിടിക്കുവല്ലേ?
ആഹ് അയിനൊക്കെ പിടിക്കും കണ്ണിന് കാഴ്ച കൊറയും. അങ്ങനെയൊക്കെ ഓരോ മിസ്റ്റേക്ക്ണ്ട്.
അതെ.
ഉം. ഷുഗറ് ഒന്ന് ശരീരത്തിപ്പെട്ടാല്. പെടാത്തവർക്ക് അങ്ങനെ അങ്ങനെ പോവാ.
ഉം ഉം. പിന്നെ എനിക്കോന്നു കൂടുതല് ഇത് വര്ന്നത് പാരമ്പര്യാന്നല്ലേ?
ആഹ് പാരമ്പര്യായിട്ട്. അമ്മളെ ഉമ്മാക്കെല്ലം ഷുഗറേനി.
ആഹ് ആഹ്.
ഉമ്മാക്ക് അഞ്ഞൂറ് അഞ്ഞൂറ്റി എമ്പതക്കെ ഏനു ഷുഗറ്.
ഓഹ് അത് ശരി. ആഹ് ഉമ്മ പ്രായ ഉമ്മണ്ടോ?
ഇല്ല ഉമ്മ ഇപ്പ മരിച്ചു.
എന്ത പ്രായായിനൊ?
പ്രായ ആഹ്, എഴ്പ എഴുപത്തിരണ്ട് വയസൊക്കെ ആയിന്. അവേ ഉമ്മക്കെല്ലം ഷുഗറേനി. ഏഹ്?
അല്ല അത്രൊക്കെ നിന്ന ഭാഗ്യോന്ന്.
ആഹ്. അപ്പൊ ഇനെന്തോ അപ്പൊ പിന്നെ ഉമ്മ മരിച്ചു പോയി. ഷുഗറ് കൂടീട്ടല്ല. ഉമ്മാക്ക് പിന്നെ അങ്ങനെ ഒരു സുഖല്ലായതങ്ങനെ വന്നു, പിന്നെ ഉമ്മ കെടപ്പിലായി. പിന്നെ, ഷുഗറ് പിന്നെ ആദ്യേ ഇണ്ട്. ഞങ്ങളോടല്ലാർ ക്കുണ്ട്. ആണുങ്ങക്കും പെണ്ണുങ്ങക്കൊക്കെ ഷുഗറാ.
അതെ? ഇയാള് ഹസ്ബന്റ് വീട്ടിലാ?
ആഹ് ഞാനിപ്പ ഹസ്ബന്റിന്റെ വീട്ടിലാ.
ആഹ് ആഹ്. കൊറേ ആള്ണ്ടോ?
ഇല്ല ഞാനു ന്റെ, ഞങ്ങള് തറ വേറെ പെര എട്ത്ത് പോന്നാ.
ഓഹ് വീട്. നിങ്ങ നിങ്ങളെ മ ഈഹ് ഹസ്ബന്റിന്റെ വീടോ?
ഹസ്ബന്റിന്റെ വീട്ടിലന്നെ, ഞാനു ഇന്റെ നാല് മക്കളു ഇണ്ട്. ഇന്റെ വീട്ടില് ഞങ്ങള് ആറ് പെൺകുട്ടികളാ.
ഓഹ് അത്ശെരി. അവരെല്ലം പോയോ?
ആഹ് എല്ലാരും കെട്ടിച്ച് എല്ലാരും കുട്ട്യേളും മക്കളും ഓരൊക്കെ കെട്ടിച്ച്. അങ്ങനെ കുട്ടികളും മക്കളൊക്കെ ആയിട്ട് അങ്ങനെ പോയിന്.
അത്ശരി അഹ് ആഹ്. അപ്പൊ നിങ്ങള് ഒരുമിച്ച് കൂടലില്ല എടക്ക്?
ആഹ് എട്ക്കട്ക്ക് ഞങ്ങള് സ്കൂളോ ഇപ്പോ ഇസ്കൂളും മദ്രസൂടി ഒപ്
ആഹ്.
അങ്ങനെ നിക്കാൻ കയ്യൂലല്ലോ?
ഇല്ല ഇല്ല ആഹ്. പിന്നെ ആറ് പെൺകുട്ടികളാവുമ്പോ ഒരു രസായിരിക്കുവല്ലെ?
ആഹ് ഞങ്ങളെല്ലാരും കൂടിണ്ടേ എവിടേക്കും പോകിലൊക്കെ ഇണ്ടാവും അങ്ങനെ വണ്ടീല് സ്ഥലം വണ്ടിണ്ടാവുമ്പളെ.
അതെ.
ആഹ് ഉം. എല്ലാരും അവനാന്റെ വണ്ടിയെട്ത്ത് പോവല്ലേ പറഞ്ഞാണ്ട് അങ്ങനെ പോവും ചെയ്യും. അങ്ങനെ രസായിട്ട് അങ്ങനെ പോയി പിന്നെ വൈകുന്നേരൊക്കെ വരും, കുട്ട്യോളക്കായിട്ട് അതിലക്കെ ഒന്ന് ചുറ്റി കറങ്ങിയാണ്ട്.
അതെ ആഹ് ആഹ്
രസാണ് അയ്ന് നമ്മള് നമ്മളെ ഇമ്മിം വാപ്പിയൊക്കെ വാണപ്പം.
അതെ
ആഹ് ഇപ്പയ്ന് ഞമ്മള് നാത്തൂമാരാ ആഹ് ഓലാവുമ്പം ഇഞ്ഞമ്മളെല്ലാരും കൂട്യാവുമ്പം ഓൽക്ക് ഗതികേടാ അങ്ങനൊക്കെ നമ്മുക്ക്ങ്ങനെ തോന്ന്വേ.
ഇടെ നാത്തൂന്മാരുണ്ടോ?
ആഹ് നാത്തൂന്മാര്ണ്ട്.
ഓഹ് ആങ്ങളമാരുണ്ടല്ലേ.
ആങ്ങളാര് ണ്ട്. ഓന് ഇപ്പ ഓലോക്കെ ആയിലേ പെരേല്. അപ്പ ഞമ്മക്ക് ങ്ങനെ എപ്പോളും ചെല്ലുമ്പം നമ്മള് വിചാരിച്ചും ഓൽക്ക് ഗതികേട് ഒന്നുണ്ടാവൂല്ല. ഇന്നാലും നമ്മക്ക് ങ്ങ തോന്നും ഓൽക്കെന്തേലും കെത്യേടേക്കാരം ഞമ്മളെല്ലാരും കൂടി വര്മ്പം.
കൊറവാ ല്ലേ.
ആഹ് നമ്മളെ ഇമ്മിം വാപ്പിം ഇണ്ടാവുമ്പോ നമ്മക്കൊരു സ്വീകരണം അത് വേറേണ്.
അഹ്ശരിയാ. ആഹ് ആഹ്.
അയ്ന് ആങ്ങളാരെടുത്ത്ക്ക് ചെല്ലുമ്പം നമ്മക്ക് തോന്നാണ് പിന്നെ ഓൽക്ക് കെത്യേടേക്കാരം. ഈ കാൺണോൽക്കൊക്കപ്പാടെ ഫുഡും കാര്യങ്ങളൊക്കെ മാണ്ടേ.
അതെ
അപ്പൊ ഓൽക്ക് കെത്യേട് ഞമ്മക്ക് തോന്നാ ഓൽക്ക് കെത്യേടൊന്നും ഉണ്ടാവൂല്ല വിചാര്ച്ച.
ക്ക നല്ല നെലീലാ?
ആഹ് നല്ല നെലേലന്നെ. കൊഴപ്പൊന്നൂല്ല അങ്ങനെ പോവ്ണ്ടോലൊക്കെ.
ആഹ് ആഹ്. ഇയാളെ ഹസ്ബൻഡോ?
ആഹ്?
ഹസ്ബൻഡോ?
ഹസ്ബൻഡ് ഇവടെ ഞങ്ങള് ഇബടെ. ഞങ്ങളിപ്പം ഇന്നെ കെട്ടിച്ചോട്ത്താണ്.
അതെ
ആഹ് കു ട്ടിയോൾക്ക് മദ്രസ് സ്കൂളൊക്കെ ഇല്ലാത്ത വെക്കേഷനിലൊക്കെ അങ്ങനെ പോയിന്ന് ന്നല്ലാതെ ഇപ്പം അങ്ങനെ പോവേല്ല.
ആഹ് ഹസ്ബൻഡെന്താ ജോബെന്താ, നാട്ടി തന്നെയാണോ?
ആഹ് അത് നാട്ടിൽ തന്നെ.
അതെ ആഹ് ആഹ് കൂലിപ്പണ്യാ? അത് ശരി ആഹ് ആഹ് അപ്പിയാക്ക് പുതിയ വീട് വെച്ചു?
ആഹ് ഞങ്ങൾ പുതിയ വീട് വെച്ചു. രണ്ട് രണ്ടര വർഷായി ഉം മോൾക്കില്ല. അടിയെന്നെ ഒള്ളു.
അത് ശരി ആഹ് ആഹ്.
ഇങ്ങക്ക് പുതിയ വീട്ണ്ടോ അല്ലെങ്കി വീടുണ്ടാക്കണോ?
വീട് ണ്ടാക്കണം തറവാട്ടിലാണ്. ഉം ഉം
എളച്ചന്മാര് ആരേൻൻ്റോ?
ഇല്ല. എന്റെ ഇവടെ ഞാൻ ഉമ്മാൻ നമ്മളെ വീട്ടിൽ തന്നെ നിക്കാ. ഹസ്ബൻന്റെ വീട്ടിൽ വല്ലപ്പോഴും പോക്കാന്ന്.
ഏഹ്. അപ്പൊ അങ്ങനൊക്കേണ്.
എന്താ രാത്രി രാവിലെ എന്താണ്ടാക്ക്യെ ഫുഡ്?
രാവിലെ ചപ്പാത്തിം കറി ണ്ടാക്കി.
അതെ
ചെറുപയർ കറി
ആഹ്‌ കുട്യാക്ക് കൊടുത്തുകാണോ രാവിലെ
ആഹ്‌ രാവിലെഓല്ക്ക് മദ്രസ്ക്ക്ക്കോവുമ്പൊന്ന് കൊടുക്കും മദ്രസവിട്ട്ന്നാണ്ട് ഒന്ന് കുടിച്ചാണ്ട് പിന്നെ സ്കൂൾക്കിന്നെ ചോറുംകറിയൊന്നും വാണ്ടാ
അപ്പൊ രാവിലെ മദ്രസ പോവുമ്പോ എന്താ കൊടുക്കാ ചായോ
കറിയും ചായയും കൊടുത്തും
അതെത്ര മണിക്ക്
ഇതി ആറര ആറേമുക്കാലൊക്കെ അവുമ്പോ ത്ത്ന് ഓല് കുടിക്കും ആഹ്‌ ഏഴണിവ്മ്പൊത്ന് ഓൽക്ക് പോണേ
ആഹ്‌ ആഹ് അപ്പൊ രാവിലെ ചായക്ക് ചെലേന്ന് ബേക്കറിന്തേലുണ്ടാവും അപ്പൊ അത്‌ കൊടുക്കും ബേക്കറില്ലാത്തന്ന് ചായിം കടിം ബേണ്ടാക്കും. ഉം ഇന്നിപ്പൊ ബേക് മദ്രസ വിട്ട് വന്നാല് പിന്നെ രാവിലത്തെ ചപ്പാത്തിയോ ദോശത്ത എത്തേലുണ്ടാവും. അത്‌ ഓല് മദ്രസട്ടന്നാ കഴിക്കും.
അതെ പിന്നെ ഉച്ചക്കെക്ക് കൊണ്ടോണോ
ആഹ് ഉച്ചക്ക് കൊണ്ടോണ്ട ഉച്ചക്ക് പിന്നെ ഓല് സ്കൂള്ന്ന് കിട്ടോല്ലോല്ക്കൊക്കെ
അതെ എത്രില്ലാ പഠിക്ക്ണേ കുട്ട്യാള്
ഓല് ര ഏയില് മറ്റോന് പ്ലസ്റ്റൂല്
അതെ
ഓഹ്
പഠിക്കോ
ആഹ്‌ കൊറച്ചൊക്കെ പഠിക്കും
അഹ് ആഹ്‌
ആഹ്‌ പെൺകുട്ടിണ്ട് ഉം ഓള് ഏഴാം ക്ലാസിലെന്നെ
അതെ മൂന്നുട്യാളാ
വല്യ മക മക്കളാണ് ഓന് പ്ലസ് ടുല് വല്യോന് നാലാള്ണ്ട് ഒന്ന് ചെറുതങ്കല വാടിക്കോണണ്ട്.
ഓഹ്‌ അത് ശെരി ആഹ്‌ ആഹ്‌ ഓക്കെ ഓക്കെ ആഹ്‌